ഹലോ
ആഹ ആ എന്താ ഉണ്ട് സുഖാന്നോ
എഹ്
എന്ത പിന്നെ സുഖാണോ
ആഹ സുഖാണ്
മഴയൊക്കെ ഉണ്ടോ അവിടെ ആഹ സുഖാണ് ആഹ് ചായ കുടിച്ച് നിയാ
ആഹ ഞാൻ ചായുടിച്ച് ആഹ ന്താ കഴിച്ചേ ഞാന് വെറുതെ ഇരി
ചോറ് കഴിച്ച് പഠിക്കാണോ എന്ത്
ആഹ ഇപ്പൊ പഠിക്കല്ല
ആഹ പിന്നെ
അല്ല പഷെ ഇപ്പൊ പഠിക്കണോന്നാ ചോദിക്കണേ ആഹ ഞാന് എന്തിന് ഡയാലിസിസ്
ഓഹ്
നീ എന്താ ചെയ്യണെ
എവിടാ
ഇവിടെ കോയമ്പത്തൂർ ആഹ്
ഉം
ഞാന് ഇവിടെ കോയമ്പത്തൂർ ഹോസ്റ്റൽ നിന്നിട്ട് പഠിക്കാ
ഓക്കെ ഓകെ ഒക്കെ
ഉം
ഏഹ് എന്താ ഉണ്ട് പിന്നെ ഇനി എന്നാ നാട്ടിലോട്ടൊക്കെ
നാട്ടില് ഈ ആഴ്ച വരും ലീവ് കിട്ടാണെങ്കിൽ ഈ ആഴ്ച്ച വരും ഉം ഈ ശനിയാഴ്ച വരും ആ ശനിയാഴ്ചല്ല വെള്ളിയാഴ്ച വരും
വെള്ളിയാഴ്ച കേറോ
വെള്ളിയാഴ്ച അഞ്ച് മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് യൂണിഫോമിലട്ട് അങ്ങനെ വരണരും അല്ലെ ലേറ്റാവും ആഹ് അഞ്ച് മണി ക്ലാസ് വിട്ടിട്ട് അങ്ങനെ പോവും പോവും പഷെ ഇന്റെ വീട്ടില് ഞാൻ എത്തില്ല ഏഹ്
എത്ര ദിവസം കൊണ്ട് വീട്ടി വരും
എത്രസം കൊണ്ട്
എത്ര ദിവസം എടുക്കും വീട്ടിൽ വരാൻ വീട്ടി വരും
എത്ര ദിവസം വീട്ടിൽ
അന്ന് വൈകീട്ട് കേറിയ എപ്പൊ വരും അന്ന് വൈകീട്ട് കേറിയ എപ്പോ വരും എന്ന് വീട്ടില്
ഞാനില്ലേ ഇന്റെ വീട് ഇന്റെ വീട്ടിക്ക് രാത്രി ചെല്ലാൻ പറ്റൂല്ല ഉമ്മ ചീത്ത പറയും
ഓഹ് ഓഹ് ഓക്കെ ഓക്കെ അപ്പം
വെള്ളിയാഴ്ച ക്ലാസ് വിട്ടിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടില് നിക്കും അഹ്ന്റെ വീട്ടിന്റെ അവിടുന്ന് ഒരു മണിക്കൂറേ ഒള്ളൂ അപ്പൊ അവളെ വീട്ടിന്ന് വന്നിട്ട് പിന്നെ ഞാറാഴ്ച ശനിയാഴ്ച രാവിലെ നേരത്തെ വീട്ടി പോണം എന്നിട്ട് ശനിയാഴ്ച ഒരു ദിവസം നിന്നിട്ട് ശനിയാഴ്ച്ചിം ഞാറാഴ്ച്ചിം നിന്നിട്ട് തിങ്കളാഴ്ച വെരും ഈ മാസം ലീവ് എടുക്കും കിട്ടിയാ മതിയായിരുന്നു ലീവ്
ഫുഡൊക്കെ കഴിക്കോ ഫുഡൊക്കെ എന്തേന്
ഫുഡ് ഇന്നട് പുലാവാ കഴിക്കണം.
പുല്ലാ പുലാവ്ന്ന് വെച്ചാ എന്ന് വച്ചാ എന്തുവാ?
വെള്ള കളർലുള്ള ഒരു ചോറ് അയ്ല് എന്തോ നെയ്യും പിന്നെ കൊർച്ച് പ ച്ചക്കറിയൊക്കെ അര്ഞ്ട്ട് പച്ചക്കറിം, ഗ്രീൻബീൻസും, സോയാബീനൊക്കെ ഏഹ്
കൊള്ളാവോ ഫുഡ് കൊള്ളാവോ?
ഇല്ല ഫുഡ് കൊള്ള കൊള്ളത്തില്ല ഫുഡൊന്നും ടേസ്
അതെയോ ടെസ്റ്റ്‌ല്ല
ആഹ് ഏഹ് നാട്ടിൽ നിക്ണതന്നെ നല്ലഹ് മ്മ് ഞാൻ പിന്നെ ഇന്റെ കരിയറിന് വേണ്ടിട്ട് ഇങ്ങട് വന്നതാ കരിയറ വിൽ ഏഹ് എന്താ പർഞ്ഞേ
ഞാൻ പറഞ്ഞ അത് ശെരി ഇപ്പയെ നോക്കണം അല്ലെങ്കി പിന്നെ അത് പ്രശ്നാവുന്ന്
ആഹ് എനിക്കിഞ്പ്പ ഇത് ഈ കോഴ്സ് പിന്നെ രണ്ടാമത്തെ സെക്കൻ് ഇയറാ ഞാ രണ്ടു കൊല്ലം കൂടിക്കഴിഞ്ഞാ എനിക്ക് ജോലി കിട്ടും
പ്ലേസ്മല് ഉണ്ടോ
ഏഹ്
പ്ലെസ്മെന്റ് ഉണ്ടോ
പ്ലെസ്മെന്റോ പ്ലെസ്മെന്റ് ഇല്ല പ്ലെസ്മെന്റ് കിട്ടാണെങ്കി ഇവിടെ തന്നെല്ലെ കിട്ടണം ഞാൻ ഇവിടെ നിക്കൂല്ല ഞാൻ ഇവിട്ന്ന് ഓടും കഴിഞാ ഇവട്ന്ന് ഓടും പിന്നെ ഞാൻ ഈ പരിസരത്തേക്ക് വരില്ല
അത് ശെരിയ
എനിക്ക് ആഹ് ഫുഡ് ഇണ്ടാക്കാൻ അറിയാ ഞാൻ നല്ല കുത്തി
ആഹ് എന്തൊക്കെ ഇണ്ടാകും
കൊറെ സാനങ്ങൾ ഇണ്ടാക്കും പാസ്ത ഉം ബരിയെണി ഇണ്ടാക്കും എല്ലാം ഇണ്ടാക്കും
ഓ
ഇപ്പ അടുത്ത് ബട്ടർ ചിക്കൻ ഇണ്ടാക്കി ഒരുസം എന്നട്ട് എല്ലാർക്കും ഇഷ്ടായി നക്കൊക്ക ഇഷ്ടായി മ് ബട്ടർ ചിക്കന് എല്ലാം ഇണ്ടാക്കി ഒരു വിധം എല്ലാം ഇണ്ടാക്കി എനിക്ക് ഇഷ്ട ഫുഡ് ഇണ്ടാക്കാൻ
ഉം
ആഹ് ഇൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എതാ ഫുഡ്ണ്ടാകലാ
സിനിമ കാണോ?
സിനിമെ സിനിമ കാണാം എനിക്ക്‌ അത്ര ഇഷ്ടല്ല എനിക്ക് വീട്ടിൽ പാട്ട് കേക്കാ ഇഷ്ടാ എനിക്ക് വീട്ട് പോയാ ഞാന് ക്രെയിംസ് ഇണ്ടാവും നല്ല ക്രെയിൻസാ അപ്പ ഞാനിവിടന്ന് ഓരോന്നും മനസ്സില് പ്ലാൻ ചെയ്തിട്ട് പോകും അത്ണ്ടാക്കണം ഇത്ണ്ടാക്കണം എന്നിട്ട് വീട്ട് പോയാ അപ്പ തന്നെ ഞാൻ ഉമ്മാട് പറയും വീട്ടിൽ പോയാ അന്ന് ഒരു ഒർക്കാ ആദ്യം ആദ്യം കുളിക്കും ഇന്നട്ട് ഫ്രഷ് ആയ്റ്റെഷം ഫുഡ് ഒന്നും ഞാൻ കഴിക്കൂല ഞാൻ പാട് കിടക്കും രാവിലെ കെടന്നാ ചെലപ്പോ രാത്രിയാവും എ വീട്ടിൽ വന്നെങ്ക, പിന്നെ അതായ പിറ്റേസിന അമ്മാട് പറയാം. മാമമ അത് അതൊക്കെയൻ തോന്നണന്ന് പറയാ, അപ്പ പറയായും ഉണ്ടാക്കിപ്പോന്ന് പറയും. ഞാൻ തന്നെ കട പോയി- സാധനങൾ ഞൻ- സാനം കഴിക്കില്ല കഴിക്കുന്നല്ലായൊരുത്.
പിന്നെ അങ്ങനെയല്ലേലേ?
അ ആഹ ചില എണ്ണല്ലേ
അങ്ങനെയൊക്കെ ചെയ്യുന്നെയാരാ?
ചിലവർ ചെയ്യും.
ആ..
എത്ര ദിവസം എടുക്കും ട്രെയിനകത്ത്? അല്ല ട്രെയിനകത്ത്, ട്രെയിനകത്ത്.
ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ, ഞാൻ ട്രെയിൻ ഇല്ല പൊന്നെ ബസ്സിന്.
ഓ.
എന്താ ചോദിച്ചത്, എന്താ മട്ടത്തെ ആ... എന്താ ചോദിച്ചേ? അതിനുമുമ്പ് എന്താ ചോദിച്ചത്?
എന്താ റാം തറാണ്.
ഞാൻ രണ്ടാമത്തെ യറ് എനിക്ക് എക്സാ വ്യാഴാഴ്ച. എടക്ക് എനിക്കൊരു ഫീവർ, വിട ഇന്നലെ ആശുപത്രിയിലായിരുന്നു. ഏ..
ഏ.. കേ, കേട്ടില? ഞാൻ കേട്ടില്ല ആഹ് ആഹ്.. ആഹ് അതന്നെ.. ട്രിപ്പ് ഇട്ടപ്പോഴാ ഒന്ന് ശരിയായത്, ഇന്നലെ തൊട്ട് ഉം ഉം... ഏഹ് വയ്യായിരുന്നു രണ്ടൂന്ന് ഉം.. വരാം . ഉം ഡയറക്റ്റ്.
ആഹ് ആഹ് പിന്നെ ഞാൻ, വല്യ കൊഴപ്പൊന്നുല്ല ഇങ്ങന അഡ്ജസ്റ്റ് ചെയ്തു പോണു.
ഇല്ല പ്ലസ് ടു കഴിഞ്ഞ് ഞാന്, ഇതുപോലെ ലോജിസ്റ്റിക്സ്- പഠിക്കാൻ പോയായിരുന്നു. ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോയി കുറച്ച് നാൾ- കൊലേശസ് പഠിച്ച് തീർന്ന്, പിന്നെ കുറച്ച് നാള് എറണാകുളത്ത് പോയി അവിടെ കുറേ നാള്- നിന്നിട്ടൊക്കെയാണ്- എന്നിട്ടൊക്കെയാണ്- പിന്നെ ഇത് പഠിക്കാൻ വന്നത്, അങ്ങനെ ഇപ്പോ കൊറച്ചു നാളായി. കുറച്ച് വയസുണ്ട് കൊറച്ചധികം, വയസുണ്ട്. ഉം...
വീടെവിടെ?
ഉം... ആഹ് പറഞ്ഞിട് ഉം...
അവിടെ-
പ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെയണ്.
അല്ല വീട്-
കൊല്ലത്ത് ഉം കൊല്ലത്ത്.
ഇല്ലില്ല ഇവിടെണ്ട് സ്ലാങ്ങോ? സ്ലാങ് കേട്ട് കഴിഞ്ഞാ എല്ല മനസ്സിലാവും.
ചിലതൊക്കെ മനസ്സിലാവും ചില ചില നാട്ടിത്തെ സ്ലാങ്ങോക്കെ.
ഉം. നിങ്ങൾ ഞ ഞങ്ങൾ പറയുന്നതും നിങ്ങൾ പറയുന്നതായിട്ട് വ്യത്യാസം ഉണ്ടല്ലേ? അത് കുറച്ച് സാധനങ്ങളുടെ പേരൊക്കെ.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
കോഴിക്കോട് അല്ലേ.
ആഹ് കോഴിക്കോട് അല്ല അത് വേറെ ആള് ഞാൻ ഞാൻ വേറാളാ. നിങ്ങള് ഉദ്ദേശിച്ചാ ആളല്ല.
ഇത് പിന്നെ ആരാണ് ഏതാള്?
ഞാൻ വേറെ ഞാൻ വേറാളാ.
ഉം.
എന്റെ സംസാരം കേട്ടിട്ട് കോഴിക്കോട് ഭാഷയായിട്ട് തോന്നിയ ഏയ് അത് നന്നായി.
കണ്ണൂര് ആന്നോ?
കണ്ണൂരോന്നു അല്ല. കണ്ടുപിടിക്കാൻ പറ്റോങ്കി കണ്ടു പിടിക്ക്‌ മലപ്പുറം അല്ല അങ്ങനെ എല്ലാ ജില്ലക കളെ പേര് പറഞ്ഞോ അപ്പ പിന്നെ ഏതെലും ഒരു ജില്ല ആവുല്ലോ ആയില് ലാസ് റ്റ് ഒരു ചാൻസ് കൂടി തോറ്റാ.
പാലക്കാട്‌ പാലക്കാട്.
തൃശ്ശൂര്.
തൃശ്ശൂരോ തൃശ്ശൂര്ക്കാരിയാണോ?
ആഹ്.
കൊള്ളാം. ചിയേഴ്സ്. തൃശൂര് നമുക്ക് കുറെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് അന്ന് ഞാനിങ്ങനെ ഇടക്ക് ശോഭാമാളിലൊക്കെ വരും.
ഓഹ് ഞാൻ ഇടയ്ക്ക് പോവാലോണ്ട്. എടയ്ക്ക് ഞാൻ പോവലുണ്ട് എന്റെ കറക്റ്റ് അല്ല അവിടന്ന് കൊറച്ച് അങ്ങ് നീങ്ങിട്ടാ.
ഞങ്ങള് ഞാൻ ശോഭ സിറ്റിയില് പിന്നെ അവിടെ മറ്റേ എന്താ പിന്നെ അവിടെ ആഹ് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു പോയി. മണ്ണൂത്തി മണ്ണൂത്തി മണ്ണൂത്തി മണ്ണൂത്തിലോക്കെ വരും. ഉം നമ്മുക്ക് കൂട്ടുകാരൻമാരുണ്ട് അവിടെ. ഒരു വിധം ഇതൊക്കെ പബ്ജി കളിച്ച് കിട്ടിയതാ.
ഹോ ഹോ ഹോ അയ്യോ.
തൃശൂർ തൃശൂർ ഉള്ളമാര് പബ്ജി കളിച്ച് പിന്നെ ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് അവിടെ കുറെ മലപ്പുറം, കോ കോഴിക്കോട്, തൃശ്ശൂര്, അതുപോലെതിരുവന്തപുരത്തുള്ള കുറേ
ഞാൻ വേറെ ആളാ കോഴിക്കോടുള്ള ആള് അല്ല ഞാൻ വേറെ അത് വേറെ ആളാ.
അല്ല അല്ല അല്ല അതെനിക്ക് മനസ്സിലായി അല്ല ഞാന് അതാ പറഞ്ഞേ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞതാ.
ആഹ് അപ്പൊ ഇന്റെ സൗണ്ട് കേട്ടപ്പം മനസ്സിലായില്ല ഞാൻ ആരാന്ന്? ആ സൗണ്ടും ഈ സൗണ്ടും വ്യത്യാസമില്ല?
ഉണ്ട് വ്യത്യാസമുണ്ട്.
ആഹ് പിന്നെ എന്താ കോഴിക്കോടാന്ന് ചോദിച്ചേ, കോഴിക്കോടാന്ന്ചോദിച്ചേ? എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാം വിളിക്കാം.
ക്കോടാണ്. ആഹ് ശരി ശരി ഏഹ് ശരി എന്ത്?